ആഹ് കേൾക്കിണ്ട് എതൊക്കെയാ വിശേഷം എന്താ നല്ല വിശേഷം. ആവിടെ പണി കഴിഞ്ഞിക്കൊണ്ട് ഇങ്ങനെ നിക്കാണ്.
ആ വെയിലിണ്ടാ ഇന്ന് വെയിലുണ്ടോയി ക്കാ
വെയിലും ഇല്ല മഴയും ഇല്ല
രണ്ട് ആഹ്
കുളിക്കാൻ വേണ്ടി ഞാൻ നി ക്കാണ് മക്കളൊക്കെ പോയിപ്പോ പണി തീർന്ന് പണിയൊക്കെ തീർന്ന് ഉം ഉം
ഉം ചോറൊക്കായോ
കഴിഞ്ഞോ
ആഹ് പണി കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കാ
അത് ശെരി കുളി കഴിഞ്ഞാ?
ആ
ഏ നേരത്തെ കയ്യോ?
ആ ഞാന് പത്തണിയാവുമ്പോത്തിന് മൂന്നാളും പോവും പിന്നെ വന്ന് അയ് ആ പത്തു മണിക്കുള്ളില്ലന്നെ തിരുമ്പലും മുറ്റടിയും പിന്നെ അകടിച്ച് വാരലും കഴിക്കും പിന്നെ ഓള് പോയി വന്നാ പിന്നെടുത്തൊട ച്ച് കുളിച്ച് കയറിയാ മതിയല്ലോ
അ ആ നേർത്തെ നീ കേക്കാരും ലേ
ആ അഞ്ചേ കാലിന് എണീക്കും.
അത് ശെരി ചോറൊക്കെ കൊണ്ടോണാ ക്കൾക്ക്
ചെറുതിന് കൊണ്ടോണം ഓളു നഴ്സറില അപ്പൊ ഓ ബുക്ക് കൊണ്ടുപോകണം മറ്റവരുണ്ടാവും സ്കൂളിന്ന് കഴിക്കും
ഞാൻ ചോ പിന്നെ ചോറും കറിയൊക്ക ആയി ഇനി കുളിക്കാനുണ്ട് മോള് കുളിക്കുകയാണ് ഓള കുളി കഴിഞ്ഞിട്ട് വേണം ഇനി കുളിക്കാൻ
ഉം മക്കളെത്ര ആളാ
മക്കള് നാലാള് നാല് മക്കളാണ് മൂത്ത മൂത്ത മോള് മോള് കല്യാണം കഴിഞ്ഞാലാണ് മോൾ ഇണ്ട് ഇവിടെ
ആ
മറ്റവരൊക്കെ സ്കൂള് പോയി
ആ
നിങ്ങക്ക് എത്ര കുട്ടിയളാ അല്ല സ്വന്തം വീടല്ല
ആ ഉമ്മണ്ടോയിക്ക വീട്ടില് അമ്മായിമ്മയൊക്കെയുണ്ടോന്ന്
ല്ലല്ല ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഞാനും ഭർത്താവും മക്കളും തന്നെ ഉള്ളു
ഉം ഇവിടെ മൂന്നാളാണ് വലിയവന് എട്ടാം ക്ലാസ്സിൽ പഠി ക്ക രണ്ടാമത്തവന് ഒന്നിൽ ചെറുത്പ്പോൾ ഇപ്രാവശ്യം എൽ കെ ജി ചേർത്ത് നാല് വയസ ആവണെ ഉള്ളു
ഏഹ നാല് വയസ്സ് തികഞ്ഞിട്ട്
ഇല്ല ഓകസ് ഇരുപത്തി അഞ്ചാവണം നാല് വയസ്സ് ആവാന്
ഏ എനിക്കൊണ്ട് അങ്ങനെ ഒരു ചെറിയൊരു കുട്ടി എനികൊണ്ട് അങ്ങനൊരു കുട്ടി ഞാൻ ഓളിപ്പോ യു കെ ജിയിലായി കഴിഞ്ഞ വർ പക്ഷെ ഞാനും അങ്ങന ചേർത്ത് ദീപ്പം ഓൾ ഒക്ടോബർക് ട്ടോ ഒക്ടോബറിലായിനി
ആ
ഓടൻ തന്നെ അങ്ങനെ ചേർത്തി നേരത്തെ ചേർ
ഉം ഞ എനിക്ക് പറഞ്ഞേക്കാൻ ബോധിയൊന്നുംല്ലന ഓക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് പറഞ്ഞേക്കാൻ ഭൂതിന്നുമില്ല ഇല്ല്യ ഇല്യാ പക്ഷെ ഓള്ക്ക് ഭയങ്കര ഇഷ്ടാന്ന് പറയാ പോവാന്
ഓള് അങ്ങനെ തന്നെ ഇനി ഓൾക്ക് നല്ല ഇഷ്ടേന ഓ ഞങ്ങൾക്ക് വിടെ അങ്കവാടി മു റ്റത്തെണ്ട് അവിടെ ക്ക് ഓൾ പോകൂല
ഏ ഞാൻ ഇവിടെ അംഗൻവാിയൊക്കെ ഒരുപാട് ദൂരെേ
ഏ ഞങ്ങള ഇവിടെ ഉപ്പ സ്ഥലം കൊടുത്തങ്ങാണ്ട്ങ്ങനെ കയറ്റിയതാണ് അംഗനവാടി ആ അപ്പോൾ അവിടുക്കോള് പോകൂല അവിടെ തന്നെ മറ്റേ വണ്ടിയിലുള്ള് പോവാരുന്ന് അപ്പം പിന്നെ കുട്ടികൾ ഇനി എവിടക്കും പോവാതെറുതെങ്ങനെ വട്ടിലിരിക്കാണ്ടല്ലോ വിചാരിച്ച് ങ്ങാണ്ട് കൊണ്ടോയി ചേർത്തി പിന്നെ ബുക്കും വായനൊക്കെ ക്കെ ക്കെയപ്പളേ കുറെേ ഉണ്ട് കുട്ടികള് പഠിക്കാ ക്കാനിപ്പം എൽ കെ ജില് യു കെ ജിലാ അപ്പെരുചേർത്ത് കയിഞ്ഞപ്പം ത്‌ വാണ്ടില്ലേന് ഒരു ബുദ്ധിമുട്ട് ഒരു ഇതിടി നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ ഓലക്കൊണ്ടുള്ള ലോഡ് മുയവം കക്കിയപ്പ യു കെ ജിയിലയപ്പോ പിന്ന ആയില് ചാറ് ഇപ്പൊ സ്പെല്ലിംഗ ഒക്കെ പഠിക്കാണ് കായ്യിയാവാ
ആ ഞാൻ പിന്നെ വീട്ടിൽന്ന് ഇപ്പൊ അങ്ങനെ വല്ലാതെ നിർബന്ധി ക്കില്ല അവിടന്നോ വല മുന്നന്നോഴുതതിനോ വായിക്കണോക്കെ മതിയ കാരണം ഇവിടുന്നും കൂടി നമ്മള പറയ്മ്പോൾക്ക് ഭയങ്കര്യ
ഉം അതന്നെ വല്ലാതെന്നും പഠിക്കാൻ സമയം ഉണ്ടല്ലോ സാവധാനം പതുക്കെ
ആഹ അതാണ് വല്ലാതെപോലെ അങ്ങനെ ബുദ്ധിമുട്ടാക്കായപ്പം തീരെ പോകാം കൂടി ഇഷ്ടല്ലാതാവും
സ്കൂള് പോകണ എപ്പതന്നായാലും പിന്നെന്നും അങ്ങനെ പോയാലും അവിടന്ന് തന്നെ ടീച്ചർമാരു ന്നക്കായിട്ട് ഞാൻ തന്നെ പറയ കൊറെ പഠിക്കും ഇങ്ങനെ വീട്ടില് പഠിക്കില്ലാരൊ ട്ട് അറിവിട്ടു ഓൽക്ക് അവിടെ
ആ ഇണ്ടേ
ഉം ഞമ്മള എത്ര പറഞ്ഞെടുത്താലും ഓ ര് അപ്പ കളി കൂടെ അങ്ങനെ എങ്ങനെ പോകും മറ്റേ ക്ലാസ്സിലാകുമ്പോ എല്ലാരുമ്പാടെ അങ്ങനെ നല്ല ശ്രദ്ധ ഇണ്ടാവും ഉം വേറെന്താ ട്ട് ചോറിനൊക്കെ എന്താ കു ട്ടാന് കറിയൊക്കെ?
ത്താ ചക്കക്കുരും കറി ഉണക്കമീനും പൊരിച്ച്ണ്.
അത് ശരി
ച്ച മീനൊക്കെ വല്ലാതെ വാങ്ങൂലപ്പം. ഇള്ള മീനെ ട്ടെ ടേസ്റ്റൂല്ല.
ഒണക്കെലൊന്നായ ഇങ്ങളാ ത്തെ മീന്റെ ഏത് മീനു ഇല്ലല്ലോ ആദ്യത്തെ മീന്റെ ടേസ്റ്റ ഒന്നു പ്പം. കലൂ ഇല്ല പച്ച ക്ക്വെയ്നൂല്ല.
പണ്ടക്കൊരഷ്ണം ഒണക്കമീൻണ്ടായാ എത്ര ചോറും വേണേ തിന്നേനി.
ഇപ്പൊ എങ്ങനെ വീട്ടിലുണ്ടോ
ഉം ഇവിടെണ്ട് ആ രണ്ട് പ്ലാ നറയണ്ടായിനി ഒന്ന് കഴിഞ് ഇപ്പൊരു പ്ലാവ് നറയണ്ട്
ആഹ്ശരി
ഉം ചക്ക ഇഷ്ട്ടപോലുണ്ട്
ആ ചക്കൊക്കെണ്ടാവുമ്പോ രസ ഞങ്ങക്കൊന്ന് ചക്ക
അതേ ഏ ഇവിടൊക്കെ അയിന്റെ ഏരിയാണ് ഈ ഇവിടെയൊക്കെ എല്ലാ വീട്ടിലുണ്ട് ചക്ക
തന്നെ ഞങ്ങക്ക് ഇവിടെ അടുത്തൊക്കൂടൊക്കെ ഉണ്ടേ ആരെങ്കിലൊക്കെ ഞമ്മളെ വീട്ടിലിണ്ടാവ്ണ മാതിരിയല്ല അടുത്തൊക്കെണ്ടാവുമ്പോ ഓല് തന്നി
ആ അതെ അതെ
വീട്ടിലാണെങ്കി നമ്മക്ക് നമ്മക്കിഷ്ടംണ്ടാവുമ്പളൊക്കെ നമ്മക്ക് തോന്നു മ്പോവാണങ്കിൽ ഇടും ഉം
അത്‌ ഓ ഒന്നായിട്ട് ആണ്ട് വലിക്കും ന്ന്ട്ടെല്ലാ ആർക്കും എല്ലാ വീട്ട്ക്കും കൊടുക്കും എല്ലാരും കൂട്ടാന്ണ്ടാക്കും കറി വെക്കും കൊറെ പൈപ്പിച്ച്ന്നും
ഏൻക്ക് ചക്ക പൈത്തിയിലാറിഷ്ട കൂട്ടാന് കൂട്ടാൻ വെച്ച നല്ല ഇഷ് ടാണറിയ ചക്ക കൂട്ടാന്
ഉ
അ എവിടന്ന് കെട്ടിയാ ഞാൻ ഏത് വൈുന്നേരം രാത്രിയ ഒക്കെ ആയാലും ഞാൻ ഉണ്ടാക്കി ക്കെ വെക്കും അത എളച്ചി അളക്ക പറയും ഞാ കനെപ്പം കെട്ടിയലും കക്കായ
ആഹ ഞാൻ എനിക്ക് ഈ ഒരു സമയം കിട്ടണം ഈ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് രണ്ട്
ഏ ഞങ്ങള് ചക്കൊക്കെ കിട്ടുകയാണെങ്കി രാത്രി ഇതേമാതിരി ചക്ക കൂട്ടാന ഉണ്ടാക്കിക്ക് കഞ്ഞി ഉണ്ടാക്കി ചക്കയും കഞ്ഞിയൊക്കെ കണ്ട
മ് മ് വൈന്നേരൊക്കെയ ആണെങ്കി പിന്നെ ഞാന് ഫ്രിഡ്ജിക്ക് വെക്കും കഷ്ണമുറിച്ചതെങ്കിലും അങ്ങനെ വെക്കും അ രാവിലെ ഉണ്ടാക്കുകുള്ളൂ രാത്രി ചക്ക കൂട്ടാ എനിക്ക ഇഷ്ടല്ല
ആഹ് ഞാൻ നോമ്പിനും കൂടി ഉണ്ടാക്ക
ഏ ഇവിടെ എന്റെ അടുത്തൊ ഒരു വീടുണ്ട് ഓലെ നോമ്പിനും ഉണ്ടാക്കും അങ്ങനെ
ഞാൻ പറയും ചക്കൊക്കെ ച മാങ്ങൊക്കെ അമ്മക്ക് എപ്പള്ള അങ്ങാടി പോയാലൊക്കെ കിട്ടും ചക്ക ആ ടൈമിന് നമ്മള് അതിനുള്ളല്ലാം കിട്ട ആ ടൈമിന് തന്നെ കിട്ടുമ്പോ നിന്നണ്ടേ വാങ്ങൊക്കെ പിന്നെ പൈസ കൊടുത്താലൊക്കെ കിട്ടും
വാങ്ങൂല പൈസടുത്ത് വാങ്ങൂല ഉ അവിടെല്ല സ്വന്തം വീട്ടിലല്ല
സ്വന്തം വീട്ടില അവിടെയും ഇല്ല ചെറുതായിട്ട് ചെറിയരു പ്ലാവമാേര് ഒന്നോ രണ്ടെണ്ണം അങ്ങനെയൊക്കെ ഉള്ളു പിന്നെ അടുക്കൊക്കെ പോകുമ്പോ കുറച്ച് പോകാനുംണ്ട് അന്നൊ കൊണ്ടുവരാനും ബുദ്ധിമുട്ട് ഇനി എന്നൊന്നും പോകൂല്ലല്ലോ ടുക്കക്കെ അപ്പൊ പെരുന്നാളിന് പോ താ വന്ന വെക്കേഷന് ഇപ്പൊളെലും ഒഴിവുണ്ടാകുമ്പോ ഒര് പിന്ന ഒന്നും പോായാലും മുതലാവൂല ആചാരിച്ചാണ് പോ പോവുല്ല
ഉ ഉ
വേറെന്താ ഹസ്ബന്റിന എന്താണി
ഹസ്ബന്റ്റിന് കൂലിപ്പണിയ പെയിന്റിങാ ഉം മഴെക്കയിട്ട് അതന്നെപ്പൊ കൊറവ്ന്നെയാണ് ഇപ്പങ്ങനെ എന്നും രാവിലെണീച്ചാ പറയും ഇന്ന് മഴ പെയ്യാത് ന്നാമതീനി പെയ്യാത് നാതീന്ന് എടുത്ത പണി മുയുവനാക്കാന് മഴ പെയ് പെയ്യുമ്പോ ഓൽക്ക് ബുദ്ധിമുട്ട് ട്ടാണ്ല്ലൊ അകത്തായാലും ഉണങ്ങി കിട്ടൂല പുറത്ത് ത്തായാല്
വെള്ളല്ലാത്തവര് പയ്തെങ്കി
ആ അങ്ങനെണ്ട് ഉം അല്ല വെള്ള പ്പ ആ വെള്ളം മഴയൊക്കെ കുറച്ചൊക്കെ കിട്ടീല്ലേ
ഉം ക എന്നാലും ഇല്ലാത്ത ഏരിയയൊക്കെ ഇപ്പളും ഒണ്ട് ഈ മലേന്റ്റേ രിയൊക്കെ ഉള്ളോർക്കൊക്കെ ഞങ്ങളവിടെക്കെ കൊറച്ച് ദ് അവിടെക്കെക്കെ പോയി അവിടെന്നും ഇപ്പളും വെള്ളല്ല ഒക്കെ കൊണ്ട്‌രാ
അന്നാ
ഇ മലേന്റെ ഏരിയേല് ല്ല ലാൽകൊക്കെ വെള്ളത്തിന് അങ്ങേട്ട് ആയിട്ടില്ലല്ലോ
അ പിന്നെ ഞങ്ങക്ക് പിന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ട് ഇല്ല കാരണം അവിടെ അടുത്തന്നെ തോ വല്യ തോട് ട്ണ്ട് പിന്നെ കവ്ങ്ങും തോട്ടാണ് ആ അട് വള്ളത്തിനിതുരെ കുടുങ്ങി ട്ടില്ല
ഉം വേറെന്തൊക്കെട്ട്
പിന്നെന്താ പിന്നെ എന്താ ഫ്രീ ആയിരിക്കുമ്പോ എന്താ വായിക്കോ എയ്തോ
വായനും ഏയ്തല് എന്തെങ്കിലൊക്കായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പണിയാന് ലൊക്കെ എടുത്തോണ്ടിക്ക്ന്നല്ലാതെ എയ്ത്തും വായനയും ഞങ്ങക്കിങ്ങനെ തൊടങ്ങീതൊക്കെ തൊഴിലൊന്നില്ല
ട്ര ടൈലറിംഗ്ണ്ടോ
ഇല്ലല്ല അങ്ങനത്തതൊന്നുംല്ലാ നമ്മൾക്ക് തൊടിഗീതുവാ അങ്ങനത്തെതൊക്കെ ഉള്ളതാവ്വണ്ടെ എന്തെങ്കിലൊക്കെ ആയിട്ട് ഞമ്മക്ക്ങ്ങനെ പണിണ്ടാവും വിറക്ണ്ടാക്കിയെ എനെ എങ്നെ കൃഷിയോ ആ കൃഷിയൊക്കെണ്ട് ഞക്ക് അടുക്കള തോട്ടൊക്കെണ്ടാക്കലുണ്ട് അപ്പ അയ്ല് അങ്ങനെ ന്തെങ്കിലുക്കെ ഒക്കെയായിട്ട്ങ്ങനെ ചെറുതായിട്ടൊക്കെ അങ്ങനെ എടുക്കും അങ്ങനെ ഇണ്ടാക്കി ഇനി വീട്ടക്കാണ്ട പച്ചക്കറിയൊക്കെ ഞങ്ങ്ക്കിട്ടി ഒണ്ടാക്കി ഒണ്ടാക്കലുണ്ട്
ആ സ്ഥലം നല്ല വെയിലിട്ടണ സ്ഥലം ഉണ്ടായാ സുഖാണ്
ആ മത്തനും പയറ് വെണ്ട ചരങ്ങ കൈപ്പക ഒക്കെ ഇണ്ടന്നെ
ഇവിടെ അതിന് ഫുള്ള് കവ്ങ്ങും തോട്ടാ അതുകൊണ്ട് ഈ വെയില് അധികം തട്ട് ട്ടുല എന്നിട്ട് ഈ പച്ചക്കറി ഒന്നും കുഴിച്ചിട്ടാല് അങ്ങനെ ഉണ്ടാവൂല
ആ അത് പിന്നെ ഈ തടിയൻറെ അതില അപ്പൊ അപ്പുറം കൊറച്ച് കെട്ടാണ്ട് ഇനി അതൊക്കെ ഇപ്പ കെട്ടിയപ്പോ മരങ്ങളൊക്കെ അതിലോട് പോയപ്പോ കെട്ടിയപ്പ അപ്പ്ളെ അപ്പം അയ്ലോട്ട് മണ്ണിട്ട് നിർത്തിയ പുതിയ മണ്ണായപ്പൊ അയ്ലേക്ക് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആ ണ്ടായി അപ്പൊ നമ്മക്ക്ന്ന് വീട്ട്ക്ക് വെറുതെ പച്ചക്കറി വാ ആ അങ്ങണ്ടല്ലോ
ആ ഉം സുഖണ ഒരു സന്തോഷണ് അ ഞാങ്ങനെ ഇണ്ടാക്കി പച്ചക്കറി ഇണ്ടായി വന്ന് അതെ ആ അയിന്ന് പറിച്ചു കൊണ്ടിരുമ്പോഴും മനസ്സിന് തന്നെ ഒരു സന്തോഷമാണല്ലോ ഉ ആ അതെ ഞാൻ ഇൻക്ക് ചെടിയോ ചെടികള ട്ട ഭയങ്കര ഇഷ്ടം എന്നിട്ട് ഇൻ്റെ പുതിയാപ്പള ഇങ്ങനെ പറയും ആ ചെടി നട നേരത്ത് കുറച്ച് പച്ചമുളകിൻ്റെ തൈയൊക്കെ കുഴിച്ചിട്ടാലും നാല് മുളകർചൂടെ അൻക്ക്ഓയ്ച്ചു
ആ ചെടിയൊക്കെ ണ്ട വീട്ടനട്
ഇഷ്ടം പോലെ ചെടികളോട് നല്ല ഇഷ്ട ഞാൻ പറയാ അതില പൂക്കളൊക്കെ നോക്കി ആ പൂക്കളൊക്കെ കാണുമ്പോ മനസ്സിന് സന്തോഷം പല്ല അന്നഞ്ച് പ ചെടി നോക്കി ഇങ്ങനെരുന്നോ പൂവ് നോക്കിരുന്നോ അറിയും
അനി കുട്ടികള് പറിച്ചിടണന് ഓലട്